ആഹ് എന്തെല്ലാ വിശേഷം?
നല്ല വിശേഷം അട്ത്ത വിശേഷന്ത്?
ഇവിടെ സുഖം തന്നെ എന്ത്യ്യാ?
ഇവിടെങ്ങനെരിക്ക മഴക്കല്ലേ?
ഭക്ഷണോക്കെ കഴിച്ചാ
ആഹ് കഴിച്ച്
ഉം ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് കൊറച്ചേരായി. ഇങ്ങനെ ഇവടെ വീട്ട്ല് ഇവടെ എല്ലാരു ഇങ്ങനെ കടന്നോറങ്ങുന്ന്ണ്ട് ഭക്ഷണോക്കെ കഴിച്ചഴിഞ്ഞ് മഴയൊക്കെ ആയതോണ്ട് നല്ല ഒറക്കം വര്ന്ന്ണ്ടാവും
ഇപ്പോവ്ടെ മഴണ്ടോ
ഓഹ് ഇപ്പം മഴ കൊറവാ.
അ
മ്മ് അവിടെണ്ടോ?
ഇല്ല അത്ര ഇല്ല എന്നാലും ചെറ്തായിട്ട് ഇന്നലെ നല്ല മഴായിന്
ആഹ്
ഇന്നലെ രാവിലെ മുതല് മഴ
ആഹ് ഇവടെ മഴ ഇണ്ടേര്ന്നു നല്ലോണം കൊറച്ചേരം മുന്നേ ചോറ്ന്നതാ.
ഉം
ആഹ് ആഹ് പിന്നെന്തെക്ക്യ
അന്റെ ഫുഡൊക്കെ എന്താ സ്പെഷ്യല്?.
സ്പെഷ്യല് കാര്യങ്ങളൊന്നുല്ല സാധാ നോർമൽ ഫുഡെന്നെ ചോറ് കറി മീൻ വറ്റിച്ചേ അങ്ങനെയൊക്കെ ഉപ്പേരി സാമ്പാറ് പപ്പടം അതൊക്കെത്തന്നെ
ഉം
ഉം ഇനിയിപ്പോ ചായേന്റെ സമയായല്ലോ കൊറച്ചൂടിം സമയം കഴിഞ്ഞാല്
ഉം
മ്മ്
ഇഞ്ഞ് വൈകുന്നേരത്തിന് സ്പെഷ്യല്
വൈകുന്നേരം സ്പെഷ്യല് കാര്യങ്ങളൊന്നുണ്ടാവൂല പിന്നെ ആരെങ്കിലൊക്കെ വന്നാല് സ്പെഷ്യലായിട്ട് ചായക്കൊക്കെ വെക്കും. ക്കൊള്ളൂ അല്ലെങ്കില് എന്തെങ്കിലൊക്കെ ഇവടെള്ള ബേക്കറി കടിയെന്നെ ഇണ്ടാക്കീട്ട് കഴിക്കും
ഉം
ഉം
എന്നിട്ട് ഇയാൾ പഠിക്കാന്നോ
ആ ഞാൻ പഠിക്യാ ഇപ്പോലീവിനായിറ്റ് വന്നിരിക്ക ഇപ്പൊപ്രിയദർശിനിഎല്ലാ ള്ളത്കൊണ്ട് സുഖമാണല്ലോ. എല്ലാഴ്ചയും പോയി വരുന്നൊക്കെ ഇണ്ട്.
ഫ്രീ ആയിട്ട് യാത്ര പോയി വരല്ലേ.
ആ പിന്നെ ഭയങ്കര തിരക്കാണ് പ്രിയദർശിനിയില് എൻ്റെ ഫ്രണ്ടി എന്റെ കൈ ഒടിഞ്ഞ്. കൈ
ഫ്രീ ആയപ്പോ എല്ലാരും കൂടി കുത്തി കേറുന്നുണ്ടാവും.
ആ പെണ്ണുങ്ങള് പിന്നെ, പണ്ടേ പെണ്ണുങ്ങള് കുറച്ചു കൂടുതലണ് ആണുങ്ങളാണല്ലോ കൂടുതലും ബൈക്ക് കാര്യങ്ങൾ സ്കൂട്ടിയൊക്കെ അധികം യൂസ് ചെയുന്നത് പെണ്ണുങ്ങള് കൂടുതലും എന്തെങ്കിലൊക്കെ അത്യാവശ്യം വരുമ്പോം ബസ്സിലാണല്ലോ പോവ പിന്നെ ഇതിപ്പോ ഫ്രീയും കൂടെ ആക്കിയപ്പോ ആവശ്യല്ലാണ്ടെന്നേ പോവാലോ ഇവിടന്ന് അവിടെ
അതന്നെവെറുതെകീറിഎറങ്ങി കളിക്ക
ആഅതുകൊണ്ട്ഇപ്പ ആവശ്യള്ളോർക്പെട്ടന്നെത്തേണ്ടോർക്കും ഒക്കെബുദ്ധിമുട്ടായിതുടങ്ങി വെുറുതതന്നെട്രിപ്പ്കാര്യങ്ങള് പോകുന്നപോലെപ്രിയദർശിനി എറങ്ങിയതോണ്ട് പോണ്ടാൾക്കാർക്ക്എഹ്അ അത്യാവശ്യത്തിനെന്തെങ്കിലും പോണ്ടവർക്കുംപട്ടെന്നെത്തണു ന്നുള്ളോർക്കൊക്കെ അവരെക്കൊണ്ട്ബുദ്ധിമുട്ടായി. പിന്നെല്ലാരിം ഉന്തിതള്ളിയിട്ട് കേറുന്നാണ് ഇപ്പൊപെണ്ണുങ്ങള് ബേക്കികൂടിംമുന്നികൂടിംഒക്കെ പെണ്ണുങ്ങളാണ് കേറുന്നത് ആണുങ്ങക്കൊന്നുംസ്ഥലംപോലും ലില്യഇരി കാണ്അനുങ്ങളൊക്കെ പ്രൈവറ്റിലായിരിക്കു ഇപ്പോ പോവുന്നെ
ഫ്രീയാന്ന്പറിഞ്ഞപ്പോഎന്തൊരുലിപർദ്ധയിംസാരിടുത്തുഓടോരോട്ടം
ആ മാത്രല്ല ഇപ്പൊ കോളേജിലേക്ക് വരുമ്പോ കുട്ടിയേള്ക്ക്ഭയങ്കരബുദ്ധിമുട്ടായി ണ്ടെന്നിട്ട് ഇൻ്റെഫ്രണ്ട് ഇഹ്ഇതിപ്പോ കയ്യിടോഞ്ഞിട്ടിപ്പോ യൂണിഫോമിടാൻ പറ്റാതോണ്ട്കളറിട്ടിട്ട്കുറേ ദെവസായി വരുന്നത് പ്ലാസ്റ്ററിട്ടിട്ടാവെര്ന്നത്കോളേജില് ബ്രേക്ക്പിടിച്ചപ്പോഎല്ലാ പെണ്ണുങ്ങളുംകൂടെഓൾടെമേത്ത് വീണ്ന്നാപറഞ് ഉംഅപ്പൊകൈകമ്പിമ്മ്ല് കമ്പിമ്മ്ല് കൈഇടിച്ചി
കുത്തി
ഉമ്
മ്മ്ഇതാനല്ലപരിക്കുണ്ടോഎല്ല് പൊട്ടീണോ
എല്ല്പൊട്ടിക്ക്കറക്ട്യിനിക്കറിയി ലാപൊട്ടിയിട്ടില്ലാന്ന്തോന്നുന്നെ ഏഹ്ചതവോഎന്തോന്ന് എന്തോലിഗ്മെന്റിന് എന്തോ പറ്റിയിട്ടുണ്ട്എന്തായാലുംകുറേ ദെവസായിഅത്ഇട്ട് വര്ന്ന്ഇന്ന് കഴിക്കു കഴിക്കുന്ന്പറഞ്ഞിക്ക്
ഉം
ഉം ഇപ്പന്തായാലും ഓ എന്തെങ്കിലൊരു സ്കൂട്ടി എന്തെങ്കിലൊക്കെഇള്ളതെന്ന്യ പെണ്ണുങ്ങൾക്കുംനല്ലത്
ശരിയാണ്ഒരുകാര്യംനോക്ക്യനമ്മള് ഡ്രൈവിംഗ്പഠിക്കണതാനല്ല
ആ കാറുംസ്‌കൂടിയൊകെന്തായാലും അറിഞ്ഞിരിക്കണംനമ്മളിപ്പം ബൈക്ക്ബുള്ളറ്റ്കാര്യങ്ങളൊക്കെ ഓടിക്കുന്നില്ലെങ്കില് സ്കൂട്ടിക്ക്ഗേൾസ്പൊതുവേ സ്ത്രീകള് യുസെയുന്നഒരു വാഹനാണല്ലോ
ആ
ആഅപ്പോ കൂട്ടിഅറിഞ്ഞട്ടുങ്കിൽനമുക്ക് പെട്ടെന്നൊരുആവശ്യംവന്നാല് ഇപ്പപർദ്ധയിട്ടിട്ട്പ്രിയദർശ് പിന്നീല്കേരിയോട്ന്ന്ന്ന് പറഞ്ഞിലേ അതുപോലെമ്മക്ക്പർദ്ധയിട്ടിട്ട് പെട്ടെന്ന്സ്കൂട്ടിഎടുത്തിട്ടഅങ്ങ് പോയാമതി
ആഹ്
എന്തെങ്കിലൊരുസാധനംവാങ്ങി വരണങ്കിതന്നെഇപ്പൊടൗണിൽ പോണമങ്കിതന്നെ നമുക്ക് നടക്കാമടിയല്ലേ പോരു സ്കൂട്ടിണ്ടെങ്കില് നല്ലതാണ്.
ഉം
ഉം പെട്ടെന്ന് എന്തെങ്കിലൊക്കത്യാവശ്യം വരുമ്പോ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യല്ലല്ലോ.
അത് ശരിയാ
ആനമ്മള് വിട്ട് വീട്ടിലൊരു സ്കൂട്ടിയില്ല അതുകൊണ്ട്എല്ലാം ബുദ്ധിമുട്ടാന്ന്ഒന്നെങ്കിനടന്നുപോയി ട്ട്വാങ്ങണംഅല്ലെങ്കില് ആരോടെെങ്കിലൊക്കെവാങ്ങിച്ച് കൊണ്ട്താരോന്ന്ചോയിക്കണം. അങ്ങനേക്കൊള്ളുരു ബുദ്ധിമുട്ടുണ്ടാവുംഡ്രൈവിങ്ങെന്തായാലുംസ്ത്രീകൾക്കും ആണ്ങ്ങക്ക് വല്ല ഒരുപോലെതന്നെ ഇപ്പോഅത്യാവശ്യയിട്ടുള്ളൊരു കാര്യാണ്.
എന്തായാലുംഅത് പഠിക്കണം ഇന്നാലെനമ്മളകാര്യ ങ്ങളെമ്മക്ക്കൈ
ആഹ്അതെന്നെദൂരയാത്രകക്കോഇപ്പോ എന്നാ ബൈക്ക്കാര്യങ്ങളും പറ്റൂല്ലല്ലോഭയങ്കര ദൂരെയാത്ര ചെയ്യ്ന്നാണെങ്കി ല്ല്യമ്മക്ക്പൊറൊക്കെവല്ലാണ്ട് വേദനയാവും. ആ അതിന് കാറ് വേണം അപ്പോ കാർ ഉണ്ടെങ്കിലും അതിന് ലൈസൻസ് ഉണ്ടെങ്കിലും ക്കെ നമുക്ക് തന്നെ പോവാം.
ഉം നമുക്ക് വേണ്ട ഭയം ബസ്സിൽ പോകുന്നാണെങ്കിലും കുഴപ്പമില്ല പക്ഷെങ്കിൽ നമുക്ക് വേണ്ട സ്ഥമയ സമയത്ത് ഇപ്പൊ ഒന്ന് ബാത്റൂമിൽ പോവാനോ അല്ലെങ്കിൽ എന്തെങ്കും ഫുഡ് കഴിക്കാനോ ഒന്നും നമുക്ക് പെട്ടെന്നാട് ഇറങ്ങി ചെയ്യാനൊന്നും പറ്റ
പറ്റൂല്ല ആഹ് ചിലേപ്പോ അപ്പത്തിന് ബസ് പോവും അപ്പപിന്നെ നമ്മള് പെടും. ഉം
അപ്പൊ ഒരു വണ്ടി നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോ നല്ല ഉപകാരമായിരിക്കും. എനിക്ക് പക്ഷെങ്കില് യാത്ര ചെയ്യാനോ എനിക്ക് കാറ് ഭയങ്കര പ്രശ്നാണ്. ശർദ്ദിക്കാനൊക്കെ വരും. മുൻസീറ്റിലിരിക്കാൻ തീരെ പറ്റൂല്ല മുന്നില്
എനിക്കും അങ്ങനെ തന്നെ വേഗം പണി തരും.
ആ എനിക്ക് ഏറ്റവും ഇഷ്ടം നിക്കുന്നയാ അതിലാവുമ്പോ നല്ല സുഖാണ് പറ്റെങ്കില് ഓട്ടോ ഇപ്പൊ നമ്മൾ ആരും വാങ്ങിക്കൊന്നൂല്ലല്ലോ അതിന് കുറെ ക്യാഷും വേണം ദൂരെ പോകാണെങ്കിൽ പൈസ കുറേ
ഉം ആ കൊറെ പെട്രോളൊക്കെ അടിച്ച്
കാറില്ല് ആ പണ്ടേ കാറിൽ കയറാൻ ഭയങ്കര മടിയുവാണ് ഛർദ്ദിക്കുന്നോണ്ട് പണ്ടേ ഇങ്ങനെ എപ്പളും കാര്യമായിരുന്നു അപ്പൊ ഉമ്മ പറയും ഇന്നെ ഓട്ടോർഷക്കാരനാ കെട്ടിക്കുന്നേന്ന് തമാശ രീതിയിൽ എനക്ക് അത്രയ്ക്കും ഇഷ്ട്ടാ ഓട്ടോവിൽ പോവുന്നത്.
ന്നാ അങ്ങനെ കെട്ടിക്കോ.
അള്ളോ അങ്ങനെ മാണ്ട.
ആഹ് പറയുന്ന്ന്നല്ലാണ്ട് നമ്മൾ കെട്ടുമ്പോ ഓട്ടക്കാരനൊന്നും കെട്ടൂലല്ലോ.
ഉം
ഉം
ക്ഷെ ബൈക്കിലും പോകാൻ സുഖാണ് അതാണ് ഏറ്റോയും സുഖം.
ആ ഏറ്റവും സുഖം ബൈക്കിൽ തന്നെയാണ് നമുക്ക് ശ്വസിക്കാനൊക്കെ കാറ്റ് കാര്യങ്ങളൊക്കെ നല്ലോണം കി ട്ടുന്നൂണ്ടെ കാറിൽ ഫുള്ളായിട്ട് ആഹ് കാർ കാറിൽ ഫുള്ളായിട്ട് അടച്ചിട്ട് ക്ക് ഏസിയൊക്കോണാക്കുമ്പള്ള മണോ അതാ സയ്ക്കാൻ പറ്റാത്തത്. ബൈക്കിലാവുമ്മ
എനിക്കും അതന്നെ ഞാൻ എങ്ങട്ടെങ്കിലും പോകുമ്പോള് ആ ഗ്ലാസ് ഒന്ന് താത്തിടും. എന്നാലും എനിക്ക് നല്ല തലവേദന വരും.
ആഹ് അല്ലെങ്കിൽ പക്ഷെ ബൈക്കിൽ പോകുന്നാണെങ്കില് കുറ ദൂരെ യാത്ര ചെയ്യുമ്പോ ഭയങ്കര പുറം വേദനയായിരി ക്കും നമുക്ക് ഇരിക്കാനാവൂല്ല നടുവേദനയാവും പിന്നെ ഉറങ്ങിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ടേ തീർന്ന്.
ആഹ് ഹും
ഉം കാറിലൊക്കെയാണെങ്കിലും സുഖായിട്ട് ഉറങ്ങേം ചെയ്യാ സീറ്റ് താഴ്ത്തി ഇടാം വീ ട്ടിലാണെങ്കിലും ആരും ഇല്ലെങ്കില് സുഖായിട്ട് കെടന്ന് ഉറങ്ങൊക്കെ ചെയ്യാം ഫുഡോക്കെ വങ്ങിച്ച് അയിൽ തന്നെ ഇരുന്ന് തിന്നൊക്കെ ചെയ്യാലോ അങ്ങനെക്കെ ഓരോരോ കാര്യങ്ങള് ഉപകാരള്ളതും ഇണ്ട്
എന്നിട്ട് ഫ്രണ്ടിനെ കാണാൻ പോയോ?
ആഹ് ഫ്രണ്ടിനെ ഞങ്ങള് കോളേജിന്ന് അവള് വര്ത്തിണ്ട് ക്ലാസ്സിലേക്ക് അപ്പോ കാണലിണ്ട്
അങ്ങനെയല്ല ഇത് പറ്റിന്ന് പറഞ്ഞപ്പള് ചങ്ങായിമാര് പോവല്ലോ
ആഹ് അങ്ങനെ അന്നേരം നമ്മള് നാട്ടിലായിര്ന്ന് തട്ടിയപ്പോ പിന്നെ കോളേജില് എ ത്തുമ്പോ തന്നെ ഓള് രണ്ട് ദിവസ ഇതായപ്പോ തന്നെ ഓള് കോളേജില് വെരല് തൊടങ്ങീക്കിത് കൈ കെട്ടീട്ട് പിന്നെ കോളേജിന്ന് കണ്ട് വീട്ടില് പോയിട്ടില്ല വീട് കൊറച്ച് ദൂരേയാണ് മുന്നേ പോയിട്ടോണ്ട് നമ്മള് അവടെ കൂടാൻ വേണ്ടീറ്റ് എല്ലാരും കൂടെ ഒന്ന് കൂടാൻ വേണ്ടി അവൾടെ വീട്ടി പോയിട്ടുണ്ടായിരുന്നു ഉം ഇനിയിപ്പോ പ്രിയദർശിനി എന്തോ ഒര് ഇത് നോക്കുന്നതല്ലേ ഇള്ളൂ ഇപ്പൊ എങ്ങനെയായിരിക്കും കാര്യങ്ങള്ന്ന് മനസ്സിലാ ക്കാൻ വേണ്ടിറ്റ്
ആ മറ്റേ അത് സാധാ പ്രൈവറ്റ് ബസ്സോക്കെ പറയുന്ന് അവർക്ക് ഭയങ്കര നഷ് ട്ടാണ് ആകെ കൊറച്ച് ആൾക്കാരാണ് കിട്ടല് ഇപ്പ ഈ പ്രിയദർശി നി വന്നപ്പോ അതും കിട്ടണില്ല
ആ പിന്നെ നമുക്ക് യാത്ര ചെയ്യാനും ഉം കെ എസ് ആർ ടി സി ന്നെല്ലേ നല്ലേന് എനിക്കിഷ്ടം കെ എസ് ആർ ടി സി ആണ് കൊറച്ച് നല്ല സ്പേയിസ് ഇണ്ടാവും ഇരിക്കുമ്പോ അതെന്താ സ്പീഡ് ഒണ്ടാ
അത് കാണാ ആ നമ്മള് കേയറിയിട്ടുണ്ടാവൂല അപ്പത്തിന്നെ ബസ്സ് എടുക്കും
ഉ ഹ
ഒരു വെട്ടാ ഞാൻ കേറാ നോക്കിയെ സംമ്പോം ഒപ്പത്തിന്നു എടുത്ത് ഞാൻ ഞാൻ വിചായിച്ചു ഞാൻ തായെകെടുക്കും പക്ഷെ ഒന്നായില്ല
പക്ഷെ എങ്കില് ഓ ന്നാ ഇരിക്കാനും യാത്രയ്യാനൊക്കെ കെ എസ് ആർ ടി സി ആണ് നല്ലത് മ മറ്റേ പ്രൈവറ്റ് ബസ്സിലാവുമ്പം അതിലത്തെ പാട്ട് പിന്നെ അതിലെ ന്തോ ഒര് സ്മെല്ലാണ് എനക്ക് അതൊന്നും പിടിക്കൂല്ല പിന്നെ സ്പേസ് തീരെ ഇണ്ടാവ്വൂല്ല തീരെ സ്ഥലം ഇണ്ടാവൂല ഒരു സീറ്റന്ന് നമ്മളിരിക്കുമ്പോ തൊട്ട് മുന്നെ തന്നെയാരി അടുത്ത സീറ്റുണ്ടാ അപ്പം നമക്ക് കാലൊന്നും കൊറച്ചിങ്ങനെ താഴ്ത്തി വെച്ച് ഒന്ന് കെടക്കുന്ന രീതില് ഒന്നും ഇരിക്കാൻ പറ്റൂല്ല പെട്ടെന്ന് പോയി വരാനൊക്കെ ഓക്കെ കെറേ നേരൊക്കെ ഇരിക്കണെങ്കില് നമ്മളൊന്ന് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും എന്തൊക്കെയോ കളിക്കുക്കെ ചെയ്യൂലെ അപ്പോ ആ സമയത്തൊക്കെ കെ എസ് ആർ ടി സി ന്ന്യയ നല്ലത്
അത് ശരിയാണ് അ അതൊക്കെ നോക്കുമ്പോ അത് തന്ന നല്ലത്
ആ പ്രൈവറ്റ് ബസ്സാരിപ്പോ ഫുള്ള് സമരത്തിലാണല്ലോ അപ്പൊ എന്തായാലും ഇത് നിർത്തലാ ക്കുന്നാ തോന്ന്നേ ഫുള്ളായിട്ട് നിർത്തലാക്കുല്ലെങ്കിലും ഇപ്പൊ ഉം ഏ സ്ത്രീകൾ ക്ക് ഒര് ഇത് വയ് വക്കുവായിരിക്കും ഒര് കാറ്റഗറി വയ്ക്കുവായിരിക്കും ഇങ്ങനെ ഏജ് ഇതെല്ലാം നോക്കിട്ട് ഒര് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഏയ്യ് വയോധ്യർക്ക് അങ്ങനെക്കെ ആയിട്ട് നോക്കുവായിരിക്കും
ഉം
ഉം
അതാ നല്ലേ അങ്ങനെ അത്യാവശ്യക്ക ആയിരിക്കും മതി ഇത് കാണാം വേണ്ടെനും വേണ്ടാത്തെനും എല്ലാം അതില് ഫ്രീയാന്ന് പറഞ്ഞ് കേറണം
ആ ഇപ്പൊ ഇത് നോക്കുന്ന ആണെങ്കില് വല്യയ പൈസക്കാരായിറ്റുള്ള പെണ്ണുങ്ങൾ ക്കും അത് പോല്തന്നെ പാവപ്പെട്ട ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം എന്നാ പൈസക്കാരായിറ്റുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ട ആവശ്യ ഇല്ല അങ്ങനെ അത് ഒര് ഇതായി പോയില്ലേ സംവിധാനം
ഉം
ആഹ് ആണുങ്ങൾക്ക്. കേ വരാനും പറ്റുന്നില്ല കേറിയായിട്ട് പൈസയും കൊടുക്കണം നിൽക്കാനും ഇതാക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി.
ഉം
ആഹ് പിന്നെ എന്തെക്കെയാ ചായെ ന്റെ സമയൊക്കെ ആയില്ലേ ന്ന കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഉം ന്ന ശരി